നമസ്കാരം ആഹ് പറയൂ
എവിടുന്നാണ് വിളിക്കുന്നേ
ആഹ് അതൊക്കെ അന്നും പറയാൻ പറ്റുന്ന കാര്യല്ലല്ലോ
ഓഹ്
ഉം
എന്നിട്ട് സുഖാണോ
ഓ സുഖാണങ്ങള ഫംഗ്ഷന് പ്രോഗ്രാം ഏ പരിപാടിക്ക് വരില്ലേ
നാളെയല്ലേ
ആഹ് നാളെ നിങ്ങളെന്താ ഓർമ്മല്ലാത്ത പോരെ സംസാരിക്കുണ്
ഇൻഷാ അല്ല നാളെ വരാം.
ആണോ നാളങ്ങെ എന്തിലാ വരുന്നേ
ഉണ്ടല്ലോ പ്രിയദർശിനി ഉണ്ടല്ലോ
ആഹ അപ്പൊ കോളേജിലപ്പയാ യെത്ത കോളേജി ലാപ്പഴാ യെത്ത
കോളേജില് ഒ ഒമ്പ മണിയ ക്കാമ്പത്തേക്കത്തും
ആഹ് ശരിയല്ല നിങ്ങള്ൾ പരിപാടക്ക്ക്കല്ലേ
ഓ
പഠിച്ചില്ലേ ഉം
ഓ പടിച്ച്
ഉം ആഹ നോമ്പണ്ടായിനു
ഉം.
ഉം അ കടി പഴപൊരി അന്ടോടെ
എന്റെ ഏ സമൂസ ഉണ്ടായിനരുന്നു
ഉം ഹൽദ ആ ആരോഗ്യപ്രദമായ ഫുഡ് ഏ ഭക്ഷണം
ആഹ്
ഏ ഹലോ ഹലോ ഹലോ ഹലോ കേക്കണില്ലല്ലോ അതെ
ഹലോ
പറയ് പറയൂ ഓ ഹലോ ഹലോ പറയൂ
ഹലോ
ആഹ ആഹ ആഹ ആഹ ന്നിട്ടും നിങ്ങള് എന്തൊക്കെ പരിപാടികൾക്കാള്ളതും
ഞാന് ഉം പാട്ട്
ആണോ ഏ എന്ത് പാട്ടാ ദേശഭക്തികാന്തയാണോ
അല്ലാ സിനിമാ പാട്ട്
ആണോ അതിന് ഞാനും ഉണ്ട് ന്നാല് ആഹ് വേറെന്ത് പരിവാടിക്കാ?
ഏഹ് വേറെ ഉം കഥാരചന
രചന കണ്ടോ സാഹിത്യം വളരെട്ടെ ല്ലെ
അതെ അതെ
ഉം ഇപ്പളെക്കെല്ലേ ഇതിന് കൂടാൻ പറ്റൊള്ളൂ കൊർച്ചയ്ഞാ നമ്മളെ മനസ്സത്തെ ആ ഒരു സാഹിത്യോം കലൊന്നും നമ്മൾക്ക് കി ട്ടാത്തൊരവസ്‌ഥേലേക്കും പോവാ അപ്പൊ ഇപ്പളൊക്കെല്ലെ കൂടാൻ പറ്റൊള്ളൂ.
ആഹ്
ന്നെട്ട്
നാളെതാ വസ്ത്രം?
നാളെ വസ്ത്രം ഞാന് സാരിയാ.
സാര്യാ ഏതാ കളറ്?
ഫാ ഏതാ നിറംന്ന് വെച്ചാൽ ഒരു നീല.
നീലെയാ
ആഹ് നീല നിറം ആകാശനീല നിറം.
ല്ലയാണ് ചാരിച്ചത്.
ആണോ
ചെലപ്പം ഞാൻ കടും നീലയാകും അല്ലെങ്കിൽ ഞാൻ ആകാശനീല. ആ കളറൊക്കാണ് വിചാരിക്കുന്നെ.
പറ്റുന്നത് പോലെ ആകാശ നീലട്ടിട്ട് വരാൻ നോക്കും അപ്പൊ നമ്മള് രൺ ണ്ടാളും ഒരേ പോലെ ആവുമല്ലോ.
ആഹാ അപ്പൊ ഞമ്മക്ക് കണ്ട്പിടിക്കാൻ സുഖായിക്കും.
ആഹ് അതെ യതെ നമ്മള് നാളെല്ലേ ആദ്യായിട്ട് കണ്ടും മുട്ടുന്നതും.
അതെ
ന്നട്ട് നാളെ ആരാണ് കൊണ്ടാക്കി തരാൻ വരുക്ക?
ന്റെ പ്പ.
ആണോ ആഹ് ഇങ്ങള് നേര്ത്തെ വെരോ നീ?
ആഹ് ഒരൊമ്പമണ്യൊക്കാവും.
ഉം ഉം എന്തായാലും കൊർച്ച്കൂടെ നേര്ത്തെ വെരാൻ ശ്രദ്ധിക്കൂ.
ആം
ഏഹ്? പിന്നെ
അന്റെ വീട്ടിലാരൊക്കെള്ളെ?
അതൊന്നുവടെ പറയാൻ പറ്റൂലല്ലോ പറ്റ്ണ കാര്യല്ലല്ലോ.
അയ്ന് വീട്ട്ത്തെ അംഗങ്ങളെ പേര് പറയുന്നയ്ന് കൊഴപ്പല്ലേല്ലോ.
അത് കൊഴപ്പമാണല്ലോ. ആഹ് പിന്നെ പറയൂ.
പിന്നെ പേരെന്താ?
പേരൊന്നും പറയാൻ പറ്റുന്നതല്ല നാളെ നമ്മൾക്ക് പരിചയപ്പെടുമ്പോ നേരിട്ട് പറയാം
ആയ് പേര് പറയ്ന്നേന് കൊയപ്പല്ലേലോ കൊയപ്പണ്ട്
ഏ മക്കള് രണ്ട് ണ്ട് ഇങ്ങൾക്കോ?
ഞാനയ്‌ന് ഇന്റെ കല്ല്യാണൊന്നും കഴിഞ്ഞീല്ല
ആണോ അതെന്താ ഇത്ര വൈകി പോയേ?
മു ഇൻക്കയ്ന് പത്തൊമ്പത് വയസ്സല്ലേ ആയിള്ളൂ
ഉം ഇങ്ങളെ വർത്താന ശൈലിയൊക്കെ ഭയങ്കര ഭംഗിയാണല്ലോ
അതെന്താ?
അത് ഇൻക്കാതുപോലെക്കൊരു തോന്നി
ഓ
ഉം പറയൂ പിന്നെ എന്താ കയിച്ചേ?
ഞാനേ ഇന്റെ ഉപ്പാന്റെ അനിയന്റെ വീട്ടിലാള്ളേ പ്പൊ ഇവ്ട്ന്ന് വിപ്പ കടല കൊണ്ടോന്നീനു പ്പ ഞാനത് കൊറേ കയിച്ച് ഇപ്പ ഞാനിങ്ങനെ നടക്കാ.
ഉം അതൊക്കെ വയങ്കര ആരോഗ്യള്ളൊരു സാധനാണല്ലോ
അല്ലാ കടല കഴിച്ചാ വേഗം തടിക്കും അതറിയൂലാ
ആണോ ഞാൻ ഇന്ക്കത് അറിയൂല
ആണേ കടല ഞമ്മക്ക് വേം തടിക്കാള്ള സാധനാ
ഉഹും ഞാൻ തടി കൊറക്കാൻ നോക്കലാ പക്ഷേ നടക്കലില്ല
ആഹ് ആഹ് അത് ഇഞ്ഞ് കൊറച്ച് വെ ഏഹ് പച്ചക്കറി ഭക്ഷണങ്ങളൊക്കെ കയിച്ചാ മതി
തടി കൊറക്കാനോ?
ആഹ് അയോ എന്താ പറയാ ആഹാരം ആഹാരം ഇതാക്കിയാ മതി
അതെ
ഉം
ഉം ന്നെന്തൊക്കേ എങ്ങനേ ഉം എങ്ങനെ
പ്പന്താ ഇപ്പന്താ ചെയ്യ്ണേ
ഞാനകത്തേക്കൂടെങ്ങനെ നടക്ക
ഡ്രസ്സ്‌ ഏ സ്ത്രങ്ങളൊക്കെ എടുത്ത് വെച്ചോ
വസ്ത്രങ്ങളൊന്നും ഞാൻ രാത്രി എടുത്ത് വെക്കലില്ല ഞാൻ രാവിലേ പൂവാനാവുമ്പയേ ഒക്കെ എട്ത്ത് വെക്കു
പ്പതിനൊക്കെ സമയണ്ടാകോ
ഓ സമയല്ലാ വിചാരിക്കും പക്ഷെ രാവിലെ കൊറേ സമയണ്ടാവും
ആഹ് എനിക്കന്നാ തീരെ സമയം കിട്ടൂല രാവിലെ ഒന്നിനും
ഉം
രാവിലെ പിന്നെ ചെലപ്പോ എന്ക്ക് കൊറച്ച് പണികൾ ഉണ്ടാവൂട്ടോ അപ്പ ആണ് കുറച്ച് ടൈമ് ആഹ് രാവിലെ അടിച്ചു വാരണം തൊടക്കണം അതാണ് എന്റെ പണി
ആണോ ആഹ് അതൊക്കെ തന്നെ എനിക്കുവൊള്ളൂ
ഏഹ് പിന്നെ ഡ്രസ്സ് തേക്ക പിന്നെ ഡ്രസ്സ് ഇസ്തിരി ഇടണം
ആഹാ ഈ വീട്ടത്തെ പണീനെ ഒരു വല്യ പണിയല്ലേ
അതെ ഞാൻ ഉമ്മച്ചിനെക്കെ സഹായിക്കലുണ്ട്
ആഹ്
ഉം രാവിലെ ഫുഡ് ഏഹ് ഒക്കെ ഉണ്ടാക്കല
ആഹ് ഒക്കെ ഇണ്ടാക്കും
രാവിലെ എത്ര മണിക്ക് എണീക്കല്
രാവിലെ ഏതാണ്ടൊരു അഞ്ചുമണിക്ക് എണീക്കും
അഞ്ചു മണിക്ക് എണീക്കും
അഞ്ചു മണിക്ക് എണീച്ചിട്ട് ഒരു ആറ് മണിയാകുമ്പോഴത്തേനും എല്ലാം കഴിയും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക് ക്കും
ഏ ഞാന് അതേപോലെ ഒരു അഞ്ചരക്ക് എണീക്കും ന്നട്ട് ഞാനും
ആഹ്
ഞാൻ നിസ്കാരൊക്കെ കഴിഞ്ഞ് കൊറച്ച് ഓതി പിന്നെ എന്താ പിന്നെ ഞാന് ചെടിയൊക്കെ നനക്കാനിറങ്ങും പിന്നെ
ചെടിയൊക്കെ ചെടിയൊക്കെ നനക്കണത് നല്ലതാ
ആഹ് ഞാൻ ഇവിടെ കൊറേ ചെടിഇണ്ട് മുറ്റത്ത്
ആണോ
അപ്പൊ അത്ങ്ങനെ നനക്കും പിന്നെ ബേക്കിലും കുറച്ച് ഇതുണ്ട്ട്ടോ
ആണോ പച്ചക്കറി തോട്ടങ്ങളായിട്ടുള്ളേ അതൊക്കെ ഇയ്യ് അയ്ക്കുലെ ഇണ്ടാക്കി വളർത്തല് ഉം പിന്നെ വിളവെടുപ്പൊക്കെ ഉണ്ടോ
വിളവെടുപ്പൊക്കെ അങ്ങനത് ഞങ്ങളന്നെ ഇതാക്കുന്നതാ
ഉം
ഉം
ഇന്നിട്ട് പറയൂ
പത്ത് കഴിഞ്ഞ് പിന്നെന്തൊക്കെ?
ഹലോ?
ഹലോ ഇതല്ലേ ആഹ് പിന്നെയോ
ആഹ് നാം വിളിക്കാം ഓക്കേം
ആഹ് ന്നാ ശരി
ആഹ് ശരി